ഹലോ
ഹലോ എന്നെ ഓ കേക്കുണ്ട്
എന്താ ഭക്ഷണം കഴിച്ചിട്ടി രിക്കുന്നു കൊച്ച് ഉറങ്ങി എണീറ്റോ ഞങ്ങള് ഭക്ഷണം കൊടുക്കണം
ങ്ങിണിക്കാനക്കെ സമയം കിട്ടും
ആ പെട്ടെന്ന് ഓൻ വങ്ങിയാണ് ഏറ്റത് കുറച്ച് നേരം ഭംഗിയില്ല ഉണ്ട് വിചാരിച്ച പോലെ ആ ചെയ്ത് ഏ നമുക്ക്റങ്ങാനുള്ള ഇവൻ ഉറങ്ങീട്ട് എന്തെലും ചെയ്യാലോ എന്ന് വിചാരിച്ചിരുന്ന പ്രത്യേകുണ്ട് ഇവൻ പൂച്ചൊർക്ക്‌ ഒറങ്ങിഓൻ എണീറ്റ് ഇത് കൊടുക്കാൻ
ഉം ശരി എന്താ കാട്ട മോൻ എന്താ കാട്ട
അവ പ്പൊരു എങ്ങനെണ്‌
ക ആ ഏ അത് ശരി എ ന്ന പിന്നെ എങ്ങനെ എന്താ കുസൃതി കാട്ടിങ്ങട് നടന്നോളൂ ലെ
ആ വികൃതിതരക്കെ ഉണ്ട് അതോണ്ട് വാതിലൊക്കെ അടച് പൂ- ട്ടി റൂമിലിരിക്ക
ആ ശരി ആ റോട്ട്ക്ക് എറങ്ങോ റോഡ് എട്ത്താണോ
ഹോട്ടലൊക്കൊക്കെ എറങ്ങി ഓടുന്നാണ്‌
ആ അതാണ് പേടി ലെ വ വണ്ടിയൊക്കെ വരുമ്പള് അതാ ശരി
രണ്ടും പൊട്ടിയോട
ഭക്ഷ്ണം കഴിച്ചോ? ഓ അതൊരു പാത്രം കിട്ടിട്ടുണ്ടായിരുന്നു. പ്പോ അത് സമ്മാനം കിട്ടിയ ഒരു പാത്ര പ്പൊ അത് അയ്ന്റെ സൈഡക്കെ പൊട്ടിപ്പോയിന്ന് പറയും.
ആ ശരി ആ ആ ആ മറ്റെതല്ലാ ഇവനെന്നെ മോന് ഇവനെന്നെ ഉള്ളു വേറെ മൂത്തരുണ്ടോ
മോളുണ്ട് മോള് യൂ ക്കെ ജി തോ
ഓളെ രാവിലെ കൊണ്ടാക്കിണ്ടാവൂ ലെ ആ ആ ശരി ആ മോനന്ത കഴിക്ക ചോറ് തിന്നോളൂ അതോ കഞ്ഞി എടുക്കലാ ആ
അവനവന് വേണ്ടതൊക്കെ അവൻ കഴിച്ചോളും.
ആത് ശരി ആ ശരി പിന്നെന്താ മഴ ഉണ്ടോ?
ഉ ആ മഴയുണ്ട് മഴയുണ്ട് ഇന്നിപ്പ ഇല്ല ഇന്നലെ ഒക്കെ ഇണ്ടാർന്നു. ഒക്കെ മഴ ഉണ്ടായിരുന്നു ഇന്നലെ ഇന്നിപ്പോ അങ്ങനെ കാര്യമായിട്ടൊന്നുമല്ല.
ഇല്ലല്ലേ ആ ഞങ്ങള അവിടെ ഇന്ന് മഴ കൂടുതലാ വരലും പോവലും ആയിട്ട് അങ്ങനെ അങ്ങനെയ ഒരു ദിവസം ഉം ആ മുറ്റത്തക്ക് ഒന്ന് ഇറങ്ങാ ഞാൻ ഇന്ന് പോ എന്താ ടൗണിൽ പോവണം വിചാരിച്ചിരുന്ന് അപ്പൊ മഴ പെയ്തപ്പ പോവാൻ കഴിയാതെ ഇവിടെ നിന്ന്. ഉം പ്പക്കു കൊടയൊന്നും ഉണ്ടാവൂലല്ലോപ്പൊ ആ അപ്പൊ പിന്നെ കൊട കുട്ടികളും കൊണ്ടയിരുന്നു
ഉം മഴ പെയ് മഴ പെയ്താൽ തന്നെ നമ്മളെ പകുതി മൂടും പോകും
അതെ അതന്നെ അത്ശരിയാ
പിന്നെ ഭക്ഷണത്തിന് എന്തായിരുന്നു?
ഭക്ഷണത്തിന് മീൻകറിയും ചോറും
ഉം
ബീറ്റ്‌റൂട്ട് തോരനും
ആഹ് ബീട്റൂട്ട് തോരൻ ആ തേങ്ങരച്ചിട്ടാണോ വെച്ചത് ബീറ്റ്റൂട്ട് തോരൻ? അതേ ആ ആ അത് ശരി ആ മീൻ പൊരിച്ചില്ല
ആ പൊരിച്ച് പിള്ളേർക്ക് വേണ്ടീട്ട്
ആ പൊരിച്ച് ആ പൊരിച്ച് അതേ ആ മോൻ ചെറുത് ആ ചെറുത് മീൻ തിന്നോ മീൻ കഴിക്കുവോ ആ അത് ശരി ആ ഏ എന്താ എരിവിടാതെ വെക്കല
ഇല്ലില്ല ആൾക്കെ നോർമല് പാകത്തിന്
ആ ശരി ആ അത് നല്ലതാ എന്നാ പിന്നെ അങ്ങനെ ശീലായാൽ അങ്ങനെ തന്നെ ആവും ആ ഇന്റെ മോന് ഇപ്പോ ഭക്ഷണം കഴിച്ചപ്പോ മീൻ തിന്നിയില്ല അത ഞാൻ പറഞ്ഞെ വല്യ മോനായില്ലേ ഏ മീൻ കഴിചീല എന്നിട്ട് ഞാൻ എന്റെ ഹസ്ബൻഡിനോട് പറയേ ഞാന് ഓനെ ചെറുപ്പത്തിൽ മീനൊക്കെ കൊടുത്ത് ശീലാക്കീനല്ലെ പിന്നെ എന്താ ഇപ്പോ ഓന് മീൻ കഴിക്കാത്തെ ഏ അപ്പ എന്റെോടെ ഹസ്ബന്റ് പറഞ്ഞു ആ അന്ന്ന് അവന് കൊടുത്താ ആയി ഓന്റെ കോട്ട തീർ അങ്ങനെയൊക്കെയാണ് കുട്ടികള് മീൻ കഴിക്കൂല അതാണേ മുള്ളുത്തും പറഞ്ഞോണ്ട് ഉം
ഓരോ പ്രായക്കാർക്കും ഓരോന്നല്ലേ
അതാണ് അതന്നെ നല്ല മഴയാണ് ഇവിടെ അതാണ് തോരാത്ത മഴ ആ ആ ശരിയാ
ഉം ഉം
വിചാരിച്ച് ഇങ്ങനെ ഈ ഉ തോരട്ടൊക്കെ ഉണ്ടാവില്ലേ അയിമലൊക്കെ അകത്ത് ചിക്കാതെ ഇല്ല കാക്കകൾ ഇരിക്കുകയാണ് ല്ലേ അകത്ത് ശിക്കാതെ തന്നെ ഓപ്പൺ ടെറസിലൊക്കെ വിരിച്ചിട്ടേതിന്റെ ഉള്ളില് കാക്കകൾ ഇരിക്കയാണ് പിന്നെന്താ ഒറ്റക്കന്നെ ഉള്ളൂ അങ്ങനെല്ല ഹസ്ബന്ഡ് വരുവോ ചോർ
ഇല്ല ഇല്ല ഹസ്ബന്ഡന്റും മോളും ഒക്കെ ചോറും കൊണ്ടുപോയി
ആ അപ്പൊ രാവിലെ ഓല്കൊക്കെ ചോറ് ആക്കി കൊടുക്കണം അല്ലേ ആ ആ ശരി ആ അപ്പ പിന്നെ അടങ്ങി നിക്കുവോ അങ്ങനെ ആ ആ
ഉം
രാവിലെ നേരത്തെ എണിക്കേണ്ടിരുല്ലേ
അഞ്ചര ആറ് മണി ഒക്കെ ആകുമ്പോത്തേക്ക എണീക്കും അഞ്ചര ആറ് മണി
അ ശരി ആ ആ എന്താ ഗ്യാസ്മെൽ ആണ പെട്ടെന്ന്
അല്ല അടുപ്പ സോറ് റേഷനരി ആയതോണ്ടേ
ആ ആ ആശരിയന്ന അപ്പൊ പെട്ടെന്ന് ആയിക്കോളൂല്ലേ ആ ഉം കറി ര രാവിലെ തന്നെ ഉണ്ടാക്കി വെയ്ക്കല
ഇല്ല കറിയൊന്നും വെച്ചിട്ടില്ല ഇന്ന് ഇന്നലെ വൈകിട്ട് മീൻകറി വെച്ചായിരുന്നു അപ്പൊ അതുണ്ട് പിന്നെ തോരൻ തോരൻ മാത്രമേ രാവിലെ വെക്കുള്ളു പിന്നെ
ശരി ആആ
ഉച്ചക്ക് മുന്നേ കറി ഉണ്ടാക്കും അപ്പൊ ഞാൻ തന്നെ ആയതൊണ്ട് വേറെ കറിയോന്നും ഉണ്ടാക്കില്ല
ആ പനിയുണ്ടോ കാണിചില്ല
പണിയൊന്നുല്ല. തന്നിയല്ലേ ഒള്ളൂ ഞാനും കൊച്ചല്ലേ ഒള്ളൂ.
ആ തന്നെയായേടുത്തോണ്ട്ന്ന്ല്ലേ അത്ശരി. ഞാൻ പനീയെന്നാ കേട്ടത്. അയ്ശരി പിന്നെ എന്താപ്പം പറയാ മീന് ഇങ്ങളതില് വര്വോ? മീന് ഏഹ് പോയി വാങ്ങണോ ഏഹ്
പോവ ചെയ്യും. പക്ഷേ വണ്ടില് നമ്മള് മേടിക്കന്നൂല്ല ചേ
വേടിക്കാ ആ ആയ്ശരി. ആ വാങ്ങ്യക്കലാവൂലേ? ആ അങ്ങനെ പിറ്റേന്ന് വെക്ക തലേന്നേ വാങ്ങലാവൂല്ലെ മീന്
മീനോ അച്ചാറോ
മ് വാരി വാരി ആ വാരി കൊടുക്കണോ? അതോ തനിയേ തി കഴിക്ക്വോ?
തന്നെ കഴിച്ചോളും
ആ ശരി ആ
നമ്മളൊന്ന അടുത്ത് ഇരുന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്താ മതി.
ആ ശരി ആ പിന്നെ മോൾക്ക് എന്തെങ്കിലും എന്താ വൈകുന്നേരം ചായക്കടിയോ ന്താ അങ്ങനെ എന്തോ ഉണ്ടാക്കണോ?
അവള് ചോയിച്ചാണ്ടാക്കണം. ആ അവിടെ ദോശമാവിരുപ്പുണ്ട്. അത്ണ്ടായിനോ അത് വൈയീട്ടുണ്ടായി കൊടുക്ക്
ആ അല്ലെങ്കി ബിസ്ക്കറ്റോ അങ്ങനെ എന്തേലുംക്കെ കൊടുക്കാ കച്ചാ മതില്ലേ? ചെറ്യ കുട്ട്യല്ലേല്ലേ?
ഇണ്ടെങ്കി കൊടുക്കോ അല്ലെങ്കിൽ അതോന്നും വേ
വേണ്ടല്ലേ ആ ശരി ങാ
വേണെങ്കി മാത്രം മതി.
ആ ഇനി പക്ഷേ ഇനന്താ കുറച്ചേരം ഉം എന്താ കൊറങ്ങ്വോ ഹ് ഉച്ചക്ക്?
ഏയ് പിന്ന ഒറങ്ങല് നടക്കൂല്ലേ? ഇവനെണീറ്റില്ലേ? ചെറുക്കന് എണീട്ട് കൊണ്ട് നടക്ക്
ആ ആ അ ശരി
ഉം
കളിക്കാനൊക്കെ പോവോ? ആയൽവ അങ്ങ് ഏ അയൽവാസികൾടെ എടുത്തക്കോ? അങ്ങനെ പോ ആ ഇല്ലല്ലേ?
ഉം അവിടേം വിടത്തില്ല പോയ ഒരു പോക്ക് പോവൂ ഓടും റോട്ട് കൂടെക്കെ ഉം ഇവൻ ഒതുങ്ങി നിക്കണ ഒരു ജന്ററല്ല. പീര് പീരുപീരുക്കന്നരുവോ ഒരു ആളാ അപ്പം അഹ് അവിടെ ഇവിടെക്കെ വീട്ടിലൊക്കെ വിടാൻ പേ ട്യാ അടുത്തുള്ള വീട്ടിലേക്കൊക്കെ പോയാല്. ഞാ പ്പ കൂട്ടിക്കൊണ്ടു വരും. കാരണംച്ചാ അന്നേരം കയ്യേ എടുത്തൊന്നൊടത്തക്കണ്ട് പാത്രം ഗ്ലാസ് അതൊക്കെണ്ടെങ്കി അവനൊക്കെ അത് എടുക്കും. എറിയും. എറിഞ്ഞു പൊട്ടിക്ക അങ്ങത്തൊക്കെ ഒരു സ്വഭാവംണ്ട്.
ആ ഇന്റെ ആങ്ങളേൻ്റെ മോ മോളങ്ങനെയാണ് ഭയങ്ക ര വികൃത്യാണ്. അതങ്ങനെയാണ് എന്ത് കണ്ടാലും പൊട്ടിക്കും.
ഉം. ഇവിടേം ഇവൻ ക്ലാസ്സൊക്കെ
ഉം
ചില്ലിട്ട അലമാരി അത് തുറന്ന് അതിന്റെ ഉള്ളിൽന്ന് എടുത്തൊരു പാത്രം പൊട്ടിച്ചു
തന്നെയാ അങ്ങനെ തന്നെയാ മോളും അത് പറുമ്പ പെണ്ണാണ് പെൺകുട്ടിയാണ് ആ ആ ആ ഹ ഹ ഹ എ ആ ലോ ലോക്കിമേലൊക്കെ തൂങ്ങണോ ഓളെ
ആ ഇവിടെ അതെ കേറും പടച്ച് അലമാരന്റെ മണ്ട കേറിട്ട് താക്കോലൊക്കെ എടുത്ത് തിരിക്കാനും തുറക്കാനൊക്കെ നോക്കും
അതു ശരി ആ
ക്കോനൊക്കെ എവിടെയാ വെക്കണ ഏത് താക്കോലന്നൊ കറക്റ്റ് ആയിട്ട് അറിയാം ഉം നമ്മള് മു മൂന്നാല് അലമാരക്ക് താക്കല് വെച്ചൊണ്ട് ഓരോ അലമാര ഞാൻ ഓരോ ക്യൂടെക്സിന്റെ കളർ അടിച്ച് ഓരോ താക്കോറില് അപ്പം നമ്മുക്ക് തോരം വേണോ അപ്പൊ അത് നമ്മ എടുത്തോണ്ട് കേട്ടോ അന്നേരം നമ്മള് എടുത്ത് തുറക്കുമ്പോഴേ അവന് ഇന്ന കളർ ഇന്നതാന്ന്അവന്ക് അറിയാം
ആ ശരി ആ ഒക്കെ മനസിലാക്കി വെച്ചു ആ ആ ആ ശരി ആ
എവിടേങ്കിലും പോണങ്കൊക്കെ അവന് ഇപ്പൊ കടയിലും പോണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്ങനെ പ ഡ്രസ് വെക്കാനോ ആവശ്യമള്ളാനോ എടുത്തിട്ട്
ആ ആഹ് ശരി അത് ശരി പിന്നെ മോ രാത്രി നേരത്തെ കടന്ന് ഉറങ്ങുവോ
ഇപ്പ നാ പയല ഇപ്പ പെട്ടന്ന് എണീറ്റല്ലോ അതുകൊണ്ട് ചെലപെ ൻ ക്കിൽ ഇന്നലെക്കെ പത്ത് മണി ആയി കിട- മിനിയാന്ന് പതിനൊന്ന് മണിയായി
അയ്ശെരി ആഹ്
പകല് നോ ആഹ് ശെരി